ഫുഡ് കഴിച്ചിലെ ഇങ്ങള്
ആഹ് കഴിച്ചു കഴിച്ചു
ആഹ് ഓക്കെ
ഇപ്പ അത് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത് ബിസിനസ്സ് ഞാ ഒരു വർഷായ് ഒരു വർഷം കയ്ഞ്ഞു ആഹ് ഞാന് ഐ സി ഐ സി ബാങ്കിലാ വർക്കെയ്യ്ന്നെ
ഓഹ് അപ്പൊ പഠിച്ച ഫീൽഡെന്നേണാ
ആഹ് ഫയ് പഠിച്ച ഫീൽഡ് അല്ലാ ഏഹ് എന്താ പറയാ ഞാൻ അക്കൗണ്ടന്റായിട്ടാ അതാ പഠിച്ചത് പക്ഷെ ഇവടേ മെറ്റെ ലോൺസിന്റെ ഡിപ്പാർട്മെന്റ്ന് അവിട്ത്തെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ പഠിച്ച ഫീൽഡല്ല ചെയ്യ്ന്നേ
ഉം ഉം
അതാ പ്രശ്നം പിന്നെ ഈ ഇപ്പൊ പിന്നെ അല്ലാണ്ട് ചെർതായ്ട്ട്ങ്ങെനെങ്ങെനെ ഈ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കി കൊടുക്കല്ലേ
ക്ക്ങ്ങക്ക് പേരേന്ന് പോണം
രാവിലെ ഒമ്പത് മണി ആവുബോ പോണം
എന്നിട്ട് എപ്പൊ
ആറ് മണിയാ ആറ് മണിയാവുമ്പം കഴിയും
ഇങ്ങക്ക്പ്പെന്താ തോന്ന്ണെ ഓൺലൈനാണോ ഓഫ്‌ലൈനാണോ ബെറ്ററായിട്ട് അതും സുഖായിട്ട് താേണെ
ഓൺലൈന് ആ നക്കുമ്പൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റും ഓൺലൈൻ ആയിട്ട് ഇപ്പോ എന്ത് വർക്കായാലും ഇപ്പോൾ ചിലത് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ
ആ ഞാനും എനിക്ക് ഞാന് ഓൺലൈനിലാണ് ഇൻട്രസ്റ്റ് കാണിക്ക കാരണം എനിക്ക് ഓഫ്‌ലൈനെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം വിചാരിച്ചിന്ന് എന്തെിലൊക്കെ ഒന്ന് പുറത്ത് പോയി ചെയ്യുന്ന പുറത്തൊന്ന് ഇറങ്ങിക്കാണായിരുന്നു പോകരുത് പക്ഷെ എനിക്കിപ്പോ കുട്ടികള് ചെറിയ മക്കളൊക്കെ ആയപ്പോ എനിക്ക് തോന്നി വീട്ടുകാരൊന്നും സമ്മക്കൂല്ല പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ തല്പര്യം ആഹ് അപ്പൊ പക്ഷെ എനിക്ക് എന്റെ അഭിപ്രായം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു നാലായിറുപി അല്ലെങ്കി ഒരു അയായിരം രുപ ഉണ്ടാക്കണ്ടെങ്കി അത് നിങ്ങള് ഓൺലൈനായിട് ഉണ്ടാക്കുകണെങ്കി നിങ്ങക്ക് എക്സ് അതൊരു ലാഭല്ലേ പോ
അങ്ങനെയ ആ വീട്ടിലിരുന്ന കൊണ്ട് നമ്മുടെ കാര്യങ്ങ ബാക്കി
നമ്മള് ആ അതന്നെ സമയം കൂടുതൽ സൗ ധൈര്യപ്രദമായിട്ട് നമുക്ക് അതിനെ ക്രമീകരിക്കാം പിന്നെ ഏത് രാജ്യ കമ്പനിയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉം ഇവിടെര്ന്നിട്ട് നമ്മക്ക് അറിയുന്ന ഭാഷ കളാണ്ന്ന്ണ്ടെങ്കില് ഇവിടെ നിന്നിട്ട് വർക്ക് ചെയ്യാ
പക്ഷേ ഈ വയ് ഈ ഓൺലൈൻ ആവുമ്പോ പ്രശ്നണ്ട്
അയ്‌ന് ഒരുഇന്റർനെറ്റും ഉണ്ടായാ മതി
ആഹ് പക്ഷേ ഓൺലൈൻ ആകുമ്പോ പ്രശ്നന്ന് വെച്ചെങ്കില് എന്താ പറയ ആഹ് നമുക്ക് കൊറേ ഇങ്ങ് ഇരിക്കാനേയ് കൊറെ ഇങ്ങനെ ഈ വർക്ക് കിട്ടാൻ ഭയങ്കര ആഹ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ ചെലർത്
ആഹ് ആഹ് ആഹ് ഞാന് ഞാൻ പറയട്ടെ എന്റെ കാര്യം ഞാൻ പറയട്ടെ ഞാനൊരു നാല് വർഷ ത്തോളം ഓൺലൈനില് വർക്ക് ചെയ്ത ഒരാളാണ് ഏഹ് ആഹ് അന്ന് ഇൻക്കന്ന് പർഞ്ഞത് പ്ലസ് ടു യോഗ്യത മാത്രായിരുന്നുണ്ടായിരുന്ന അന്നാ കൊറോണ ടൈമ് ഇല്ലേ
ആഹ് ആഹ് ശരിയാണ്
ക്കൊരു വാശിയാവും ഭർത്താവിൻ്റെ വീട്ടകാര് നമ്മള അയക്കുന്നില്ല പ്പിൻക്കൊരു വാശി. വീട്ടിൽ ര്ന്ന് എന്തെങ്കിലും ണ്ടാക്കണംന്ന്. അങ്ങനെ ഞാൻ കേറിയതാ. പിന്ന് ഞാന് ൻ്റെ എട്ത്ത്ള്ളെ എല്ലതും നേടിയത്. ഓൺലൈനിൽ ലെ അയിൻ്റേക്ക് പതിനാ പത്തുർപ്യ എനിക്ക് ഒ മാസ്ത്തിന് സാ സേലറി വന്നീര്ന്ന്.
ആഹ് ആഹ്
അതിലൊരു മാനേജ്മെന്റ് കോഴ്സ് ഉണ്ടായിരുന്നു ആ കോഴ്സ് ഞാന് പഠിച്ചിട്ട് അയ്ന് വർക്ക്ന് രണ്ട് കോഴ്സുകളെ മാനേജ് ചെയ്യുന്ന ഇരുപത്തഞ്ച് ടീച്ചേഴ്സ് ഇന്റെ അണ്ടർ ല്ണ്ടായിരുന്നു
ആഹ്
അവരെ മാനേജയ്യ് കാര്യങ്ങളൊക്കെയാ ഇതിന്റെ പണി അപ്പൊ ഇനി ക്ക് നേടാൻ പറ്റിയതൊക്കെ ഓൺലൈനിലൂടെയാണ് അപ്പോ എനിക്ക് ഞാൻ എല്ലാരട്ത്തും ചെലോരെ ൻ്റെതാത്തൊക്കെ പറയും. എന്ത് പോസ് ലൈനീ. ഏഹ് ഓൾ ആഹ്. ഓ ഓൺലൈല് അർഞ്ഞാലി ങ്ങനെ ഫോണും നോക്കി. ഞാ പർഞ്ഞ് ഓൺലൈല് ഫോണ് നോക്കിയിരിക്കണ്ടെങ്കി ഓഫ് ലൈൻല് പോയ കമ്പ്യൂട്ടർമ്മ നോ ക്കണ്ടിരും. അങ്ങൻത്ത വക്ക്.
അതാ പ്രശ്നം.. എന്തായ്ലും പ്രശ്നോണ്ട്. പക്ഷെ കൊർച്ചും കൂടെ എള്പ്പം ആണെന്ന് തോന്നും. ആഹ് അതെ. പിന്നെ വീട്ട്ത്തെ കാര്യങ്ങൾ നോക്കണം.
ആഹ്. വീട്ട്ത്തെ കാര്യങ്ങൾ നോക്കണം. കെട്ടിയോൻ്റെ കാര്യം നോക്കണം. കുട്ടികളെ കാര്യം നോക്കണം. ഇത്പ്പൊന്താണ്. അമ്മളെ ഫ്രീ ടൈം അമ്മള് ഇതിന് വേണ്ടീട്ട് ടൈം കണ്ടെത്താ. ടൈം മാനേജ്മെന്റ് ഇണ്ടെങ്കില് നമ്മ്ക്ക് നമ്മള് ആഹ്. കുട്ടികളിം നോക്കാ. അവരെ വിട്ട് പോവും മാണ്ടാ ഇപ്പൊ ഒരു ഉപ്പി അല്ലെങ്കി ഒരു അച്ഛനും അമ്മിം രണ്ടാള് ഉണ്ടെങ്കില് അച്ഛനും അമ്മിം ജോലിക്ക് പോണുന്ന മ
ആഹ് മക്കള് ആഹ് നാരും നോക്കത്തില്ല അങ്ങനെള്ള പിള്ളേര് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന്ണ്ട് കാരണം ഇവര് രണ്ടേരും ജോലിക്കോയിക്കെയ്‌നേ ഇവരെ കാര്യം ആര് നോക്കും ആഹ് നടക്കും
അപ്പൊ പിന്നെ അവടെ പ്രശ്നങ്ങളായി ഇതാകുമ്പ പിന്നെ അത് മാത്രല്ല നമ്മള് ബസ് കേറീട്ട് ആ ക്യാഷ് നോക്കണം ഇതിന്ന ഒരു വിഹിതം അങ്ങനെ പോകുന്നുണ്ടല്ലോ ഞ ഒരു മാസത്തിൽ എത്ര ആവുന്നുണ്ട് ന്ന് ആഹ് ചെലോര്ക്ക് രണ്ട് ബസ് കേറണ്ടി വരും ഏ ചെലോ ബസ് കിട്ടാ നമ്മളൊന്ന് ഓടി ഈ പിന്നെ ടൈമ് നേരം വഴ്കിയാ ബസ്ട്ടാതിന്ന ഓട്ടോക്ക് പോണ്ടരും.
പൈസ ചെലവ്ണ്ട് കയ്യിലൊന്നും ഉണ്ടായില്ല നഷ്ടാണ് ഞാനിപ്പ ചെയ്യ്ണങ്ങനെ ഇപ്പൊ നോ എപ്പഴും പോയി ജോലി ചെയ്യുമ്പോ പക്ഷേ നമുക്ക് പിന്നീട് മാസം സാലറി വരുമ്പോൾ നോക്കുമ്പോൾ എന്താ അത് നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാന ഉണ്ടാവുള്ളു പി കൈ വെക്കാനായിട്ട് ഒന്നു ഉണ്ടാവില്ല
അതെ പിന്നെ എന്താണ് ഓഫ്ലൈൻ വർ ൻ്റെ ഒരു ഗുണങ്ങൾ എന്നുപറഞ്ഞാൽ സ്ഥിര ജോലി ശമ്പളം ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇങ്ങളെ സാ സഹപ്രവർത്തകരുമായിട്ട് ഇങ്ങക്ക് നേരിട്ട് എടപഴകാം. ഏ അതൊക്കെണ്ട്. ആഹ് പല ജോലികളിലും പരിശീലനം മേൽനോട്ടൊക്കെ ഇങ്ങക്കെന്നെ ലഭിക്കോത്രേ ലഭി ക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്
നിങ്ങക്ക് കൂടുതലങ്ങനെ ക്ക അവരോട് സംസാരിച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ജോലിക്ക് മാറുമ്പൾ അവിടെത്തന്നെ ആ കമ്പനി തന്നെ വേറെ എന്തെങ്കിലും ഇനി വേറെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കില് നമുക്ക് അങ്ങോട്ടേക്ക് മാർ അതൊക്കെ പറ്റും പക്ഷേ ഓൺലൈൻ ആകുമ്പോ എനിക്ക് തോന്നുന്നു അല്ലെങ്കി ആഹ് സൈഡ് കൂടെ ഓൺലൈൻ കൊണ്ടോയിരിക്കുന്നെ ഒരു നല്ലൊരു ഇത് ആ പാർട്ട് ടൈം ആയിട്ടേ അങ്ങനെ നോക്കുന്നവരും ഉണ്ട് ഇപ്പൊ മറ്റേ ഈ ഫ്രെയിം അത്പോലെ ഈ ഹെന്ന ആർട്ടിസ്റ്റ് ഒക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്
ആഹ് അങ്ങനെ ചെയ്യുന്നുണ്ട് ആരോ റെസിനാർട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെന്താണ് ഓര് ഓഫ് ലൈൻ വർക്കിന്റെ പോരായ്മയെന്നുറയണത് ദിവസം മ്മള് യാത്ര ചെയ്യേണ്ടി വരും ജോലി സമയം നിശ്ചിതായിരിക്കും. ഒരു ടൈമില് ഇത്ര ടൈമ് മുതല് എത്ര ഇത്ര ടൈം വരെ നമ്മള് ചിലപ്പോ നമ്മുക്കിപ്പോ പിരീയഡ്സിന്റെ ടൈം ആയാലും എന്തായാലും നമ്മള് ടയേഡുള്ള ദിവസായാലും നമ്മള് പോണല്ലോ
ലീവ് എടുക്കാൻ പറ്റൂല നമ്മള് പോകണം അപ്പം നമ്മടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഭയങ്കര ലേഡീസിനെ സംബന്ധിച്ച് അതൊരു പ്രശ്ന
പ്രശ്നല്ലേ യാത്രാ ചിലവും.
അങ്ങ് പോയി വരാ ഉംഹ് ആഹ് അതെ
രണ്ടിനും ഉണ്ട് അതിന്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയുണ്ട്
ദോശങ്ങള്ണ്ട് പിന്നെ ഒരു ദിവസം എങ്ങാനും അവധി കിട്ടിക്കഴിഞ്ഞഴ്ഞ്ഞ പിന്നെ വീട്ടിൽ അങ്ങൻത്തെ ഫുള്ള് കാര്യങ്ങൾ നോക്കേണ്ടി വരും.
നോക്കേണ്ടി വരും ഇപ്പൊ ഇന്റെ ഫാമിലി തന്നെ ഉണ്ട് രണ്ട് ടീച്ചേഴ്സ്ണ്ട്‌ അവര് ഇതൊന്ന് നിർത്തി കിട്ടിയാൽ മതിയായിരുന്നുന്നായി കാരണം രാവിലെ കുട്ടികളൊക്കെ ഉള്ളോ ക്കാണ് ബുദ്ധിമുട്ട് മതേഴ്സി
ആഹ് ആഹ് അതെ ഇങ്ങെ അവരെ ഒരിക്കി ടീച്ചേഴ്സ് ആവുമ്പോ പ്രത്യേകിച്ച്
ഇത് പ്രശ്നം ഇല്ല്യ
ആഹ് ഉം മതേർസാകുമ്പോ കൂടുതലും അവർക്ക് പിള്ളേരെ ഒരുക്കി വിടണം. അത് കഴിഞ്ഞിട്ട് അവർ
ഇതൊക്കെയല്ലെ വീട് നോക്കാൻ പറ്റുന്നി
സത്യം അല്ല ഞങ്ങളവിടെ ആഹ് ഞങ്ങളവിടെ മുന്നേ ടീച്ചർണ്ടായി ഇപ്പോ ആ ആൾക്ക്ങ്ങനെ വീടും നോക്കാൻ പറ്റില്ല. എന്നിട്ട് ലാസ്റ്റ് ഒരു ദിവസൊക്കെ ആഴ്ചയിലൊക്കെ ആരേലും വിളിച്ച് ക്ലീൻ ചെയ്ത്ടും. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറ
വിട് വൃത്തിയാക്കാനൊക്കെ ആഴ്ചേ ഒരൂസേ കിട്ടണുള്ളു ള്ളു അപ്പഴേക്കു വരു
അത് നല്ല
ആകെ ക്ഷീണം പിടിച്ച് കെടക്കാണ്
നല്ല പാടായിരിക്കും.
അങ്ങൻത്തെ പ്രശ്ന
മ്ഹ്
രണ്ടിനും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവൂല്ലോ പക്ഷെ ഓൺലൈൻ നല്ലതാണ് കൊറച്ചൊക്കെ നോക്കുമ്പോ നല്ലതാണ് പക്ഷെ ചെല സമയം ഭയങ്കര പിന്നെ ഓൺലൈൻ ആകുമ്പോ എന്നാ വർക്കാള് കിട്ടും. ആഹ് പക്ഷെ ഫെയ്ക്ക് നമുക്കത് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനൊരു പ്രശ്നൊണ്ട്.
ബുദ്ധിമു
കേക്കാല്ലേ ആയിണ്ട്.
മ്ഹ്.
അതാണ് പ്രശ്നം.
അല്ല ന്നിട്ട് അവള് ഇപ്പൊ ഇന്റെ ആഹ് മൂത്താ. എന്റെ മൂത്തമാന്റെ മരുമകളാണ് അവര്. അവര് വീട്ടിലിരിക്കാനന്നെ നേരല്യ പിന്നെ ഒരു.
ആഹ്.
ആപ്പൊ.
ജോ.
ഓരോരത്ത് പ്പോ പ്രസവിയിച്ച് ചെറിയ ബേബി. അത് പിന്നായിരുന്ന്.
ആഹ്. അങ്ങനെള്ളോർക്ക് ബുദ്ധിമുട്ടല്ലേ.. കുട്ടികളളൊള്ളങ്കി കേക്കല്യേ.
നല്ല ആ അതന്നെ നെ അതന്നെ.
കുഞ്ഞിപിള്ളേരൊക്കെ ഇള്ളവർക്ക ഭയങ്കര ബുദ്ധിമുട്ട്.
ല ടീച്ച.
ആഹ് ണ്ട് ആഹ്. ടീച്ചിങ് ഇണ്ട്. ആ ഇണ്ട് ഇണ്ട് അങ്ങനെ കൊറെ പേര് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആപ്പ് ആപ്പ്കൾലൊക്കെ. പിള്ളേർക്ക് ട്യൂഷൻ എടുക്കാ.. അങ്ങനൊക്കെ ചെയ്യുന്നോര്ണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ നല്ലാണ്.
ആഹ്.
ഏഹ് പിന്നെന്നെ വീട് ഇപ്പൊ പിന്നെ വീടുകളില് ചെലൊര് കു കുട്ട്യേള്ക്ക് ട്യൂഷൻ എടു. ക്കുന്നുണ്ട് അതും നല്ലതാണ്. ആ ഞാൻ പറയന്ന കേക്കുന്നില്ല.